ഹലോ
പറയടി എവിടാ
ആ, ഇവിടൊണ്ടടി വീട്ടിലുണ്ടടി, എടി ഞാനൊരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടി വിളിച്ചയായിരുന്നേ എന്തുവാ ഇനി ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുറച്ച് നാളുകൊണ്ട് ഒരു ബിസിനസ്സിന്റെ കാര്യം ഇങ്ങനെ നോക്കുന്നുണ്ട്, അപ്പൊ എന്തോ ചെയ്യണംഎന്നൊക്കെ ഇങ്ങനെ നോക്കി നോക്കി നോക്കി അവസാനം ഇപ്പൊ ഒരു കാര്യത്തിലോട്ട് എത്തി നിക്കുവാ അപ്പൊ അതില് നിനക്ക് ക്കെന്തെലും അഭിപ്രായം ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചതാണെ, നമ്മുടെ ഈ വീട്ടിൽ തന്നെ നമ്മൾ ഈ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ കൊറെ സോഷ്യൽ മീഡിയ കാണുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനെ എന്തെങ്കിലും നോക്കുന്നതിൽ എന്താ നിനക്ക് നിന്റെ അഭിപ്രായം എന്തുവാ, ഇപ്പം ഫസ്റ്റ് നോ നോക്കാ നിക്കുന്നന്ന് പറഞ്ഞാ ഈ നമ്മുടെ ചിപ്സ് ഐറ്റംസ് ഒക്കെയാ, അപ്പൊ അങ്ങനെയൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നിനക്ക് എന്തെലും അഭിപ്രായം ഉണ്ടോ?
ആടി അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ഇപ്പൊ നല്ല മാർക്കറ്റ് ഉണ്ട്. അപ്പം അത് കറക്റ്റ് ആയിട്ട ള്ള രീതില് മാർക്കറ്റ് ചെയ്ത് നമ്മുടേതായ ഒരു ഫുഡ് ടിപ്പൊക്കെ ആഡ് ചെയ്ത് ചെയ്യുവാണെങ്കി ഇപ്പൊ നിലവില് നല്ല മാർക്കറ്റുള്ള സംഭവാണ്, ആ
ഉം, അപ്പം ഇപ്പൊ ഫസ് ആ പറഞ്ഞോടി
മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടേന്ന് പറഞ്ഞാ കറക്റ്റ് ആയിട്ട് ഉം സോഷ്യൽ മീഡിയ വഴിയോ, നമ്മുടെ അല്ലാതെ പ്രാദേശികമായിട്ട് ആയാലും നല്ല രീതില് മാർക്കറ്റ് ചെയ്യുക. പിന്നെ നല്ല രീതി കാണുമ്പോഴേ അട്രാക്ഷൻ തോന്നുന്ന രീതിയിലുള്ള എന്തുവാ പാക്കിങ് ആയിരിക്കാ നല്ല രീതി മാർക്കറ്റ് ചെയ്യുവാണെങ്കിൽ കുറച്ച് സെലിബ്രിറ്റീസ് നെയൊക്ക് വെച്ച് മാർക്കറ്റ് ചെയ്യുവാണെങ്കിൽ ഒന്ന് കൂടെ ഹൈപ്പ് ആയിരിക്കും
അതാ നമ്മക്കിപ്പ സെലിബ്രിറ്റീസ് അങ്ങനെ പ്രിഫർ ചെയ്യാൻ പറ്റത്തില്ല പ്പം മറ്റേ ഐഡിയ വെച്ച് നോക്കുവാണെിൽ നല്ലായിരിക്കുംല്ലേ ഇപ്പൊ അട്രാക്ഷനും പിന്നെ അതുപോലെ നമ്മള് സോഷ്യൽ മീഡിയൽ കുറച്ച് ആക്റ്റീവ ആയി നിന്നോണ്ട് അതിനെ പറ്റിയുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കുല്ലേ
ഉം ബെറ്റർ ആയിരിക്കും പിന്നെ ഫസ്റ്റ് ഒരു പ്രോഡക്റ്റന്ന് തുടങ്ങി കൊണ്ട് പയ്യെ പയ്യെ ഓരോ സാധനങ്ങൾ ആഡ് ചെയ്ത് പോവുവാണെങ്കിൽ ഈമ് ഒന്നും കൂടെ നമ്മുടെന്ന് തന്നെ എല്ലാ സാധനങ്ങളും ഒരു കടക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ എടുക്കാൻ പറ്റുവാണെ അത്രയും നല്ലതായിരിക്കും
ഇപ്പൊ ഞാൻ ചോദിക്ക നമ്മൾ ഈ പക്ക്ഡ് ഫുഡാ ഫുഡാണോ കുറച്ചും കൂടെ നല്ലത് അതോ നമ്മൾ ഇപ്പ ഈ വീട്ടിൽ നാടൻ ഊണ് അല്ലെങ്കിൽ ഊണായിട്ട് ഇങ്ങനെ കൊടുക്കുക അല്ലെങ്കിൽ ഈ ബിരിയാണി അങ്ങനെയൊക്കെ വെച്ച് അതായിരിക്കും കൂടുതലും അത് ഈ പാക്കഡ് ഫുഡ് അറിയ പാക്ക്ഡ് ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ദിവസം നമുക്ക് അങ്ങനെ സൂക്ഷിക്കാം പക്ഷെ മറ്റേ ഫുഡ് എന്ന് പറയുമ്പോ നമ്മൾ നമ്മളുടെ മെയിൻ ഹൈലെറ്റ് എന്ന് പറയുന്നത് നമ്മൾ നല്ല ഹൈജീൻായിട്ട് കൊടുക്കൻ ആ പ്ലാൻ ചെയ്യുന്നത് അതായത്
സെർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാത്ത ഫുഡ് കൊടുക്കാനാ ഉദ്ദേശിക്കുന്നത് പക്ഷേ നമ്മൾ സ്നാക്സ് ബേസ് സാധനം നോക്കുമ്പോൾ അഥവാ അത് സെല്ല് ചെയ്ത് പോയില്ലെങ്കിൽ നമുക്കത് ഭയങ്കരമായി നഷ്ടം ഉണ്ടാക്കും ഒരു ദിവസത്തെ മാത്രം എന്തുവാ എക്സ്പയറി ഡേറ്റ് വരുന്ന സാധനമാണെങ്കിൽ അത് എമ് ഇത്ര എമൗണ്ടിലായിട്ട് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കുന്നത് അപ്പൊ അത് വിറ്റു പോകുമ്പോം നമുക്ക് അത്ര ലാഭം ആ ദിവസം തന്നെ കിട്ടും നമ്മൾ ചെറിയ സംരംഭം ആണല്ലോ മറ്റേത് നമ്മൾ ഇത്ര ഒരു മാസ ഏഹ് എക്സ്പയ ഡേറ്റ് പിരീട് പറയുന്നത് അപ്പൊ അത്ര ലാഗ് വരത്തില്ല ഇൻകം കി എട്ട
ഉം മനസിലായി അപ്പൊ ഞാൻ പറയുന്ന ഇപ്പൊ നമ്മൾ ഇന്ന്ന്നെ ഉണ്ടാക്കി ഇന്ന് തന്നെ കൊണ്ട് വെക്കുന്നൊ ഒരു രീതി എടുക്കണ അല്ലേ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ